ഹലോ എന്തൊക്കെണ്ട് വിശേ ശം
നല്ല വിശേഷം
ചായൊക്കെ കുടിച്ചോ? എന്ത് പരിപാടി ഞാനിങ്ങനെ വെറ്തെ ങ്ങനെ ഇരിക്കായിര്ന്നു അപ് പ്പളാണിങ്ങള് വിളിച്ചത് ങ്ങക്കെന്താ പരിപാടി ങ്ങക്കെൻ
ക്കണ് രാത്രീക്ക്
ഓ രാത്രിക്കത്തെ ചോറ് ഹ് എന്നുൺ ണ്ടാക്കലാണോ? ഒ ഏ ഇന്ന് ചോറില്ലാഞ്ഞിട്ട് വെക് ക്കാണോ
ആഹ് ഇന്ന് ചോറ് കൊറച്ച് കൊറവാണ് എല്ലാർക്കും ഇല്യ ഒരാക്ക് തിന്ന വേറെണ്ടാക്കട്ടേ വിചാര്ച്ച്
ആഹ് ആഹ് ഞങ്ങളെ വീട്ടിലൊക്കെ ഞങ്ങള് ഇതേ പോൽതന്നെ ഉച്ചക്ക് ചോറ് വെക്കും പിന്നെ രാത്രി ഞങ്ങളെ യും ചെലോൽക്ക് ചോറ് വേണം ചെലോൽക്ക് ചപ്പാത്തി ഇല്ലേ ചാപ്പാത്തിം അതേ പോൽ തന്നെ മുട്ടക്കറിം വേഗ മുട്ട റോസ് ലേ മുട്ട റോസ്റ്റും പു ടി ഇണ്ടാകും അത് ഏ അത് വൈകുന്നേരം ഞങ്ങള് ഇണ്ടാക്കി വെക്കും അങ്ങനേണ്
ഞാ ഞങ്ങള് ഇൻക് ഇന്ന് മുട്ട റോസ്റ്റ് ചാണ് മുട്ട റോസ്റ്റും ഇണ്ട് ചിക്കൻ ഏഹ് ചിക്കൻ എന്താ പറയാ? കടായി ആക്
കട് കടായി ആക്കി വെച്ച്ട്ട്ണ്ടാവും ലേ ആഹ് ഞങ്ങൾ ചപ്പാ അധിക അധികോം മുട്ട റോസ് മുട്ട റോസ്റ്റാണ് ട്ടാണ് ഇതാകള് പിന്നെ ചോറ് ചെലോൽക്ക് ചോറ് വേണം അപംചോറ് വേണ്ടോൽക്ക്ചോറ് ക്യാ അല്ല ചപ്പ ത്തി വേണോൽക്ക് ചപ്പാത്തി താക്കാ രണ്ടും ഇണ്ടാക്കാ പറി ണ്ട്പിന്നെ എങ്ങനെ എന്താണ് ചായ ക്ക്‌ എങ്ങനെ വൈകുന്നേരം കടിഒക്കെ ഇണ്ടാക്കോ എങ്ങനാണ്?
വൈകുന്നാര ആയാല് അങ്ങനെ കടി ഇണ്ടാക്കലൊന്നും ഇല്ല ചെലപ്പഴക്കെ പയം പൊരി ഇണ്ടാകും പിന്നെ അല്ലങ്കി കട്ലറ്റോ സമൂസെ അങ്ങ എന്തങ്കി
ആണോ ഞങ്ങ അ അഞങ്ങളും ഇതി പോൽ തന്നെ ചായക്ക് എന്താണ് അങ്ങനെ അങ്ങണ്ട് കൂടുതലായിട്ടൊന്നും ണ്ടക്കാറില്ല എന്നാലും എടക്ക് എടക്ക് മയ കാലക്കായാല് ഞങ്ങള് മഴയൊക്ക പെയ്യുമ്പോൾ നല്ല രസല്ലെ ഏ ചായോടപ്പം അതെ ഇപ്പോൾ തന്നെ ചൂടുള്ള എന്തെങ്കിലൊക്കെ തിന്നാണ് അങ്ങനെ പിന്നെ ഞങ്ങള് എന്തെ ലൊക്കെ ചെലസമയത്ത്ണ്ടാക്കും ഇന്ന് അവടെ മഴ പെയ്തിരുന്നോ എങ്ങനെ കലാവസ്ഥ ഒക്കെ എങ്ങിനെ അവിടെത്തെ ആണോ ആഹ്
ഉം ഉം കൊറവാണ് എന്നാലും പെയ് പെയ്ത് പിന്നെ മുറ്റത്തറങ്ങാൻ കയ്യൂലേനി വെള്ളണ്ടായിട്ട്
ആണോ അ അ ഇഞ് അങ്ങനെ ലെ ഇന്ന് ഇവിടെ ഞങ്ങളക്ക് ഇതെ പോ തന്നെ രാവിലെ നല്ല ഒരു മഴ പെയ്തിരുന്നു പിന്നെ അത് കഴിഞ്ഞേന് ശേഷം മഴയൊന്നുണ്ടായിട്ടില്ല പിന്നെ അത് കഴിഞ്ഞെന്റെ ശേഷം വെയ് ലായിട്ട് വന്ന് കൊർച്ച് നേരം ഇക്ക വന്ന് അപ്പ തിരിമ്പിയതൊക്കെ കൊറെ ണ്ടായിരുന്നു നെനഞ്ഞ് കെട്ക്ക്ണത്- അത് ഒക്കെ ഒന്ന് പൊറത്ത് ട്ടപ്പോത്തിന് പിന്നെ അടുത്തത് മഴവന്ന് മഴചാറല് തൊടങ്ങി അത്- പിന്നെടുത്താണ്ട് എന്ത് ചെയ്ത്- ഞങ്ങള് എന്താണ്അകത് ത്തുകൊണ്ട് വെച്ച പോത്തിന് പിന്നാ മഴ പോയി- വെയിലായി അങ്ങനെ- ട്ട്കളിക്കാണ് മയക്കാലാ ആയപിന്നെയതൊര് പണിയാണല്ലോ? തിരുമ്പിയത് ഒണക്കലും എടുത്ത് വെക്കലും അങ്ങനെ ആയിട്ട്- ഒരു പണിയാണല്ലോ ഇപ്പ ഞമ്മക്ക് പിന്നെ ആ- അവിടെക്കെ എങ്ങിനെണ് തിരുമ്പിയതൊക് തൊക്കെ അതെ പോലെ തന്നെ ഒണങ്ങി- കിട്ടോ എങ്ങനെ ഇങ്ങള് ങ്ങനെ വാഷിമെഷിനൊക്-
വാഷിംഗ് മെഷീനിലെയാ- ഞാന് പിന്നെ തിരമ്പല് അതിലെന്നെയിരിന്ന് പ ക്ഷേഅത്പ്പോ കേട് വന്നിട്ട് അതില് ടാൻ വയ്യ ഞാനിപ്പോ ആകെ കുടുങ്ങി- ന്താപറയാ ചിക്കാ തലണ്ട് ഇവടെ സ്ഥലണ്ട് ന്നാലും മക്കക്ക് സ്കൂള് പോകുമ്പോ ഇട് ടാള്ളതൊന്നും വേഗം ഒണ്ങ്ങി കിട്ടൂ
ആതാണ് ഞങ്ങള് ഇതേപോലത്തന്നെ വാഷിങ് മിഷ് ഇല്ല് ഞങ്ങളെന്തേയ്യും ഒണക്കിക്കാണ്ട് ഞങ്ങള് മോള്ല് ഞങ്ങളെന്തേയ്യും ഉപയോഗിക്കലില്ല അവിടെ ഞങ്ങള് നറച്ചും അയല് കെട്ട്യാണ്ട് അവിടെ ചിക്കലാണ് ഉം എല്ലാര പൊർത്ത പ്പ ചിക് ക്കാൻ കയ്യൂല്ലല്ലോ അല്ലെങ്കി പിന്നേ വാഷിങ് മിഷീൻ ല് ല്ല വെയില്ണ്ടങ്ങി ഞങ്ങളെന്ധെയ്യും കൊർച്ച് നേരൊക്കെ എന്താണ് വെള്ള ആവിടെ പൊർത് ചിക്കീട്ട് പിന്നതെന്ദ്യ്ത് അയിതെ വെള്ളൊക്കെ ഇറ്റ് റ്റികഴിഞ്ഞിട്ട് പിന്നെന്ധെയ്തു വാഷിങ് മിഷീ അല്ല പൊർത് മ്മളെ ഉള്ളില് കൊണ്ടായാണ്ട് താക്കലാണ് ഏ എന്താണ് ചിക്കിടലാണ്
ആ ഫാന് ഞമ്മള് ഏതായാലും ഫാന്ടല്ലോ പിന്നെ രാവിലാവോളം ഫാന് ഇട്
ആഹ് ആഹ് ഏത് തണുപ്പായാലും അ അ കൊതുക് കടിന്നല്ല ഇൻക്കൊക്കാറങ്ങാ നാ ആ ഫാനിന്റെ സൗണ്ടന്നെ വേണം അ സൗണ്ടില്ലാതെ ഇൻക്കൊന്നും ഉറങ്ങാനാന്നെ കിട്ടൂല ഞമ്മള് പൊതച് കെടക്കാണേലും ഫാനില്ലാതെ ഇന്ക് നിക്കാന് കഴിയൂല അങ്ങനാണ് ഇവടെ ക്കെ ഇവടെല്ലാർക്കും ഫോ ഫേനെല്ലാ എല്ലാർക്കും വാണം വടെ ഫേന് ആര് ഫേനിടാതെ നിക്ക് ക്കൂല ചെറിയ മക്ക് ക്കക്ക് വരെ വേണം ഫേന് വേഗം പോയിട്ട് എത്ര തണുത്താലും വേഗം സ്വിച്ചിടും ആഹ് അപ്പൊ അതിന്റെ ചോട്ടില് നിക്കയ്ക്കാരം ലേ വിക്കായ്ക്കാര ലോ ആഹ് അങ്ങനെ ഉം പിന്നേ വേറെക്കെ എന്തക്കേണ്ട് വിശേഷാങ്ങള് അവിട തെ ഏ അങ്ങനപ്പോ ചപ് ഇതൊക്കെ ആയോ ചോറാ--യ് യൊ
ആ അത്‌ ഞാനേ പച്ചയ്ര്യോണ്ട്
ആഹ് ആഹ് അയെങ്ങനെ പച്ചര്യോണ്ട് ഇങ്ങളെ ങ്ങനെ നെയ്ച്ചോറാക്കിട്ട് വെക്കെകാരലെ ടെസ്റ്റ് ക്കെണ്ടാവോ എങ്ങനെണ്?
ഓ നെയ്ച്ചേറിൻ്റെ
നെയ്യ് ആഹ് ആഹ് നെയ്യൊക്കെ ടെക്കാരം ആഹ് ആഹ് മറ്റേതിൻ്റെ എലാണോ ആ ന്താണ് കറാമ്പട്ടൻ്റെ അ് കറാമ്പട്ടൻ്റെ ആ മ ആ മൊര് മരത്തിൻ്റെ അ് പിന്നെ ഒര് എലല്ലെ അങ്ങനൊരൊണക്ക്യാണ്ട് പിന്നെത് ഒരു നീണ്ടിട്ട്ള്ളൊരെലാണോ ഒര് നീണ്ടിട്ട് എലാണോ നീണ്ടിട്ട് ആ അതേപോല് തന്നെ ഇന്നോട് ഒരാള് പർഞ്ഞിരുന്നു അതെ പോല് തന്നെ ഇങ്ങൻത്തൊരെലണ്ട് ന്ന് പക്ഷെ ഞാന് പർഞ്ഞെയ്ത് കു ഇപ്പേഴെത്തെ എലെക്കെ കൊണ്ടേയാണ്ട് ചോറ്റില് കൊണ്ടോയി ഇടല്ലെപക്ഷെ ഇൻക്കറിയില്ലേ നി സംഭവോ അങ്ങൻത്തൊരലല്ലേ പിന്നെ ന്നോട് ആ നല്ല സ് ആ നല്ല മണ ണ്ടാവും അയിന്റെ ടേസ്റ്റൊക്കെ ആഹ് അങ്ങനെ പർഞ്ഞ് അവ ഒവരവടെ നെല ത് കുയ്ച്ചിട്ട്ക്കാണീ മരം. അപ്പോ ഒരു ദിവസതേപോൽ തന്നെ ഞാൻ അവടെ നിക്കാൻ പോയപ്പോ ഞാൻ ചോയിച്ചി ഇതെന്താണ് ഇപ്പ ഇജ്ജ് ടുത്തുണ്ട ചോദിച്ച പോലെ പറഞ് എന്താണ് ഇത് എലെ ണ് എന്താണ് ഇത് നമ്മള് ബിരിയാണിയിലേക്കും അതേപോലെ തന്നെ നെയ്ചോറ്റിലേക്ക് ഇട്ടാ മണം ഇണ്ടാവും നല്ല ടെസ്റ്റ്‌ ഇണ്ടാവും പറഞ്ഞി
ഉം നല്ല മണാണ് ആ മണ ങ്ങട്ട് മൂക്കിൽ അടിച്ചാൽ ഇണ്ടല്ലോ അടിപൊളി മണാണ്
ന്ന ടെ മു ക്കിലടിച്ചാല് നല്ല രു സ് മണം തന്നെയണ അത് അങ്ങനെ ഓ അവര് ഇന്നോട് പറഞ്ഞും ചെയ്ത് എന്താണ് ഇത് വേണങ്കിൽ കൊറച്ച കുണ്ടയ്ക്കോ ന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്ക് വേണ്ട ഏഹ് ഞാനിങ്ങെ തലം ഒന്നും ഇടൽ ഇല്ല ഇപ്പൊ ഇങ്ങളും പാടീം പർ പ്ലേ എനിക്ക് മനസ്സിലായത് പക്ഷെ ഞാൻ ആ എല കണ്ടിട്ട് ണ്ട് ട്ടോ ഒരു നീണ്ടിട്ട് ള്ള ഒരു എലല്ലേ
അതെ ഓ പിന്നെ ഒരു ഇത് കൊണ്ട് ന്ന് കുഴിച്ചിട്ടാ മതി നല്ലോണം ഉണ്ടായി വരും
ആഹ് ചെറിയത് ഉണ്ടാകും ആഹ് അത് ഇങ്ങനെ പൊട്ടി മുളച്ച് ഏ തയ്യായി തയ്യായി അങ്ങനെ ഉണ്ടാകുന്നതാണോ ആ അല്ലെങ്കിൽ അതിന്റെ കിഴങ്ങു ഉള്ളതാണോ
ഇല്ല കിഴങ്ങു ഒന്നും ഇല്ല അടീൽ ഇത് ഇല മാത്രം
ആ ആ ഇല അല്ലെ പിന്നെ അവിടെ എത്തിലെ ചോറ്റിലെ
ആ അത് പിന്നെ ഇല്ല ഇല്ല ബിരിയാണിക്ക് പിന്നെ അത് അങ്ങനെ ഇടൽ ഒന്നും ഇല്ല
അങ്ങനെ ഇടൽ ഇല്ല അല്ലെ ഞങ്ങൾ പിന്നെ അതിലേക്ക് ബിരിയാണിയിലേക്ക് ഒക്കെനെയ്‌ച്ചോറ്റ്റിലേക്കൊക്കെ ഇടും കരാമ്പട്ട ന്റെ ഇല ഞങ്ങളെ വീട്ടിൽ ഇല്ല പക്ഷെ ഞങ്ങളെ ഞങ്ങളെ അയൽവാസിന്റോടെ ഒക്കെ ഉണ്ട് അവിടുന്ന് ഞങ്ങൾ എന്ത് ചെയ്യും അവർ പറയും ഇങ്ങള് വേണങ്കിൽ കൊണ്ട് പോയിക്കോളി മ്മ് എന്താണ് ന്ന് അല്ല അതെ പോലെ പച്ച ഇല ആണേ ആ ഇല പറിച്ചുക്കാണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും വീടിന്റെ മുകൾ ഭാഗത്ത്‌ ത്ത് ഉണ്ട് അവിടെ ഉണക്കും ആ ഉണക്കി പിന്നെ അത് എന്ത് ചെയ്യും എടുത്തു വെക്കും നന്നായിട്ട് എടുത്തു വെച്ചാൽ ഞമ്മൾ എത്ര കാലം വേണമെങ്കിലും ഞമ്മക്ക് ഉപയോഗിക്കലോ അങ്ങനെ അങ്ങനെ ചെയ്യലാണ് കൂടുതലും എന്നിട്ട് ഇപ്പോം ചോർ ഒക്കെ ആയോ എന്താ എന്താണ് എങ്ങനെ അടുപ്പത്തു ആണോ വെക്കൽ അല്ലെങ്കിൽ ആ കുക്കറിൽ വെക്ക് വെക്കലാവും കുക്കറിൽ വെച്ചിട്ട് ഒരു വിസൽ ആണോ അടുപ്പിക്കൽ അതോ രണ്ട് വിസലോ ആ വിസിൽ അപ്പൊ ഇനി അതിലേക്ക് എന്താണ് കറി ചിക്കൻ
ആ ചിക്കൻ കടായി ഇണ്ടല്ലോ ഉം കടായി ഇണ്ട് അപ്പോ പിന്നെ ഉം പിന്നെ ചെറു പയർ കറി ഇണ്ട് അത്
അല്ല ചെറു പയർ കറിയൊക്കേ ങ്ങള് എന്താണ് ഇതിലേക്ക് ചോറ്റിലേക്ക് ഒക്കെ കൂട്ടുവോ ഞങ്ങളിവ ഇവിടൊന്നും ആർക്കും ചെറു പയറ് കറിയൊന്നും ചോറ്റിലേക്ക് പറ്റൂല രാവിലെ പുട്ട്, ദോശ ആണോ ഇവിടെ രാവിലെ പുട്ട്, ദോശ അങ്ങനത്തെ ഇതിലേക്കൊക്കെയാണ് ചെറുപയറ്കറിക്കറൊക്കെ ഞങ്ങള് ഇണ്ടാക്കലും ഇതാക്കലൊക്കെ പിന്നെ ഞങ്ങള് അതേപോലെ തന്നെ രാവിലെ വേറ്റ കറി എന്തെങ്കിലും ചെറുപയറ് കറിന്റെ എന്തെങ്കിലും ബാക്കി ഇണ്ടെങ്കിൽ ഞങ്ങളതെന്തലും ഫ്രിഡ്ജിൽ വെച്ചാണ്ട് ഞങ്ങളെന്ത ചെയ്തു പിറ്റെ പിറ്റേ ദിവസം അത് ചൂടാക്കിയാണ്ട് രാവിലക്കത്തെ എന്താണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് എടുക്കും വോട്ടട അതേപോലെ തന്നെ ദോശക്കും പത്തിരിക്കൊക്കെ ചെറുപയർ കടലക്കറിക്കയാണ് ഞങ്ങള് കൂടുതലും ഉണ്ടാക്കാറ് അവിടെ ഇങ്ങനെ കറി വേണോ രാവിലെ ഉണ്ടാക്കാന്
ആ രാവിലെ കറി വേണം
രാവിലെ കറി വേണംല്ലേ എല്ലോടത്തും വേണം എനിക്ക്- പക്ഷേ ഓട്ടടയൊക്കെ ക്കെ എനിക്ക് പഞ്ചസാരൊക്കെ ഞാൻ കൂട്ടി തിന്നോ ട്ടോ എനിക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമാണ് പഞ്ചസാര നെയ്യ് ആ എല്ലാത്തക്കും വേണല്ലേ എനിക്ക് പുട്ടിലോട്ട് അതേപോലെ തന്നെ ഇതിലേക്കൊന്നും ഓട്ടടക്കൊന്നും പഞ്ചസാര പക്ഷേ പത്തിരിക്ക് അതേപോലെ തന്നെ ച ചപ്പാതിക്ക് നിർബന്ധമായിട്ട് എനിക്ക് കറി വേണം കറിയില്ലാണ്ട് തിന്നാനേ കഴിയൂലേ ച ചപ്പാത്തി പിന്നെ അതേപോലെ തന്നെ ഇങ്ങള് എങ്ങനെ രാവിലെ- കട്ടിപ്പത്തിരി അങ്ങനത്തെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പുതിയതായിട്ടുള്ള വേറെന്തെങ്കിലും ഇണ്ടാക്കാറുണ്ടോ
രാവിലെ കട്ടിപ്പത്തിരി ഉണ്ടാക്കും പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളതായിട്ട് ഇണ്ടാക്കും ഹസ്ബൻഡന് ഇല്ലില്ല
ആ ആ
ഹസ്ബൻറിൻ്റെ അങ്ങനെ ഇത് അതൊന്നും പറ്റൂല അവന് പിന്നെ എങ്ങനെയറിയ ഞാൻ ഈ ചപ്പാത്തിയൊക്കെ വ ത്തിട്ട് അതിന്റെ ഉള്ളിൽ മസാല ഇട്ടിട്ട് ആ അത് എടുത്ത് പൊരി ആ ചപ്പാത്തി പൊരിക്കും എടാ അങ്ങനൊക്കെ കൊടുക്കും അതൊക്കെ മക്കൾക്ക് ഇഷ്ട്ടാണ് ഇഹ്
പത്തിരി എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ എന്ത്
നെയ്യോ എന്തെങ്കിലും ഇട്ടിട്ട് ഏഹ് നല്ലോണം എണ്ണയിൽ മുക്ക്- മുക്കി പൊരി
അ ഇത് മീൻ അങ്ങനെണോ ഞങ്ങള് എന്ത് ചെയ്യാറിയോ ചപ്പാത്തി പൊടിയും ലേശം റവയും ചെല്പഴെന്താന്ന് മൈദപ്പൊടി ഒക്കെ കൊഴച്ചാണ്ട് ഒന്നാകെ ഉപ്പ് ഒക്കെ ഇട്ടാണ്ട് ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ അത് കൊഴച്ചെടുത്താണ്ട് ഞങ്ങൾ പ്രസ് സിൽ പരത്യാണ്ട് ഓയിൽല് നമ്മൾ പൂരിപൊരി ക്കിന്നില്ലേ അങ്ങനെ പൊരിച്ചെടുക്കലുണ്ട് പപ്പടം പോലെ പപ്പടം പൊരിച്ച് എടു എന്നത് പോലെ ഇത് ഞാൻ ആദ്യായിട്ട് കേ എക്കാണി ഇങ്ങത്തെ ഒരു ഇത് ചപ്പാത്തിയിൽ നെയ്യൊക്കെ പരത്തിയിട്ട് ഉണ്ടാക്കുന്നത് അതൊന്ന് ചെയ്തു നോക്കണം എന്താണെന്ന് അറിയാ എല്ലത്തിന്റും ആ എന്തായാലും രുചി നമ്മൾ അറിയണല്ലോ അതാണ് ഉം എന്നാ ഞാൻ വിളിക്കാട്ടോ നിങ്ങൾക് കുറച്ച് തിരക്കുണ്ട് അതോണ്ടാണ്
ആ ശെരിന്നാൽ